ഹലോ ആ സുഖായിരിക്കുന്നു ഇന്ന് അവധയാണ് ഇല്ലേ ഇന്ന് പോയില്ലല്ലോ ക്ലാസ്സിന് ആ സുഖമായിട്ടരു ആ ശ ശരി ആ ശരി എങ്ങനെ പോുന്നു ഈ കുട്ടികളെയ കൊണ്ട് ക്ലാസ് ഒക്ക
ആ കൊഴപ്പല്ല അങ്ങനെ അഡസ്റ്റ് പോ ആ കഴപ്പില്ല മക്കളത് വല്യ പ്രശ്ന ഇല്ല എനിക്ക് രണ്ടാം കൊല്ല അല്ലല്ല അല്ലല്ല രണ്ടാം കൊല്ലാണ്
രണ്ടാം കൊല്ലേ മൂന്ന് മൂന്ന് വർഷോണോ
ആ മൂന്നു വർഷന്ന് പിന്നെ അവിടത്ത തന്നെ ഹോസ്പിറ്റല തന്നെ കിട്ടും നഴ്സിംഗ് അസിസ്റ്റന്റിലേ
അസിസ്റ്റന്റ് ആയിട്ടല്ലേ അപ്പൊ രാത്രി ചെയ്യേണ്ട വരുവോ
ഇല്ല ഇതുവരെ ഇല്ലയേ പിന്നെ ഇണ്ടാവും ഇതുവരെ കിട്ടീയില്ല രാത്രി ത്ത്
രാത്രി കിട്ടിയാലൻ ആ ജോലി ആ ആ അവിടെ തന്നെ ഓരോ ഹോസ്പിറ്റലിൽ തന്നെ പണിയോ രണ്ടും കൂടി ഒരുമിച്ചാണ്
ആ ഹ അത് ശരി
കൊഴപ്പില്ല ഫീസ് ഒരു മുപ്പത്തെട്ടാണ് പറഞ്ഞത് നഞമ്മൾ ചേരുമ്പോ ആ ആ ആ പിന്നെ പ്ലേസ്മെന്റ് അതൊക്കെ ഉണ്ട് ആ ആ പഠിപ്പ് പോലധ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിക്കന്ന്
ആ ആ
ഒര
നിങ്ങൾ പഠിക്കുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടും
ഞങ്ങ ലാവ് അനെ അതൊക്കെ ഓരോ മെയിന ആയിട്ടള്ളതാണ് ആ എല്ലാത്തിലും ജന എല്ലാത്തിലും നക്കണം
ആ
എല്ലാതിലും മേഖലയിലും കേറും ആ അത് ഓരോ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നർ ഇതിനനുസരിച്ചാണ് കി എന്താച്ചാ ഡ്യൂട്ടി ടൈമ ഒക്കെ നോക്കീട്ട് കുഴപ്പല്ലാ കുഴപ്പ ഇല്ലാണ്ട പോവണ്ട്
ഓ ശരി ശരി അപ്പൊ കുട്ടികള് ഉം എന്ത് ചെയ്യും
ആമാ ചിക്കന ഭർത്താവിന്റെ അടുത്ത്ക്ക ആ അത് ഭർത്താവ് അപ്പ ൾക്ക് വരും ഇവർ ഒരു കമ്പനിൽ തന്നെയാ അപ്പൊ
ഓ വൈകുന്നേരം എത്തും ഭർത്താവ് വരും അല്ലെ അമ്മ വര് നോക്കുംല്ലേ
ഓര് ഒക്കെ നോക്കും കുഴപ്പൊന്നും ഇല്ല ത്വരെ അങ്ങനെ നല്ലതില് പോയിക്ക്ന്നു മക്കൊക്കെ ഇപ്പ അങ്ങനെ ഞാൻ പോണെ കൊണ്ട് പിന്നെ വല്ല്യ ആദ്യ തയങ്ങി പോയി അതൊക്കെ
ഉം ഉം ഉം ഉം ഉം ഉം പക്ഷെ ഞാൻ ഞങ്ങളൊന്നും ഞാനൊന്നും അങ്ങനെ വിട്ടിട്ട് പോയിട്ടേ ഇല്ല എന്ന് കുട്ടികള് ഉണ്ടായോ അന്ന്
അന്ന് ഇരിപ്പണാ ആ അങ്ങനെ ഇരുന്ന് പോയാ മ്മക്കു അതാണല്ലോ മക്കള ആലോയ്ച്ചി ട്ടുള്ള ടെൻഷനും കാര്യ ഒക്കെ വെരല്ലോ
ഉം എന്തായാലും നല്ല കാര്യം കേട്ടോ. അങ്ങനെയൊന്നും ഇരുന്നില്ലാലോ ജോലി ഉം ഉം പോവി എനിക്ക് എന്റെ അഭിപ്രായം നീ ചെയ്താണ് ഏറ്റവും നല്ലത് ന്നാ
ആ അത് ആദ്യം ഞാനും ഇങ്ങന് ത്തന്നെ നു പിന്നെ ഞാൻ ഭർത്താവിന്റെ സമ്മതൊക്കെ വന്നപ്പോ പിന്നെ അങ്ങോട്ട് പോയി വിട്ടതാണ്
അല്ലല്ല അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാ ശരിക്കും പോയാ ഞാൻ പെട്ടുപോയിന്ന് വേണമെങ്കി പറയാം
ഏ അത് പറഞ്ഞിട്ടേ ഓരോരുത്തര് ത് പിന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പിന്ന നമ്മളൊന്നും പേടിക്കേണ്ട ആദ്യം നമ്മൾ എന്ത് ചെയ്യും മക്കളെ ആര് നോക്കും എന്നൊക്കെ ആലോയിക്കല്ലോ പിന്നെ നമ്മൾക്ക് അതൊരു ദ് വന്ന് തുടങ്ങി കേറ തുങ്ങിയാല് നമ്മള് അത് നല്ലതാണ്ന്ന് വെറുതെ ഉള്ള ടൈം പോക്കിയാല് നമ്മള് ആ ആ പിന്നെ എന്താണ് മ്മക്ക് മ്മളൊ ഒരു ആ ഒരു ചാലുവായ് സ് ശാന്തി ഒക്കെ കിട്ടുവല്ലോ
അതെ അതെ നിങ്ങക്ക് വേണ്ട ബഹുമാനവും കിട്ടും നോക്കിയിരിക്കുന്നവര് വെറുതെ ഇരിക്കാ
വെറുതെ ഇരിക്കൊള്ളു കൊല്ലങ്ങൾ മടി പിടിച്ച് പിന്നെ ഓരോരുത്തര് ആ ശ്രയിച്ച് ജീവിക്കും വേണം അതും നോക്കണം നമ്മള് പിന്നെന്താച്ച
ആ പക്ഷെ എനിക്ക് ഈ എനിക്ക് ജോലിക്ക് പോകുന്നതിനൊന്നും ന്റെ കൂടെ നിക്കാൻ ആരും ഇല്ലായിരുന്നു
ഞാൻ ആരെങ്കിലും വീട്ടില്ന്നും ആരുംല്ലാത്തെ കൊണ്ടാ ണ് ആരെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ അത് നമ്മ
ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ നാട്ടിൽ ഇരിക്കുമ്പോ ഞങ്ങളെ കുടുംബമായിട്ടാണ് ഇരുന്നത്
തടസ്സ വ
ആ സമയത്ത് അമ്മയ്ക്ക് കടയൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു അപ്പൊ അമ്മ അമ്മന്റെ കാര്യം നോ ക്കിപോവും. ഏടത്തിയമ്മക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും കുട്ടികളെ നോക്കാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ എനിക്കും എന്റെ തിനെ ആരടുത്ത് വിടും എന്നുള്ളൊരുതില് പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയ മണ്ട ത്തരം ആയി
ആ അതന്നെ അതാണ് അത് മ്മള് ചിന്തിക്കുമ്പോ കൊറെ കാലം കഴിഞ്ഞ് മ്മള് ചി
കൊറെ കാല കഴിഞ്ഞ് ഇപ്പൊ നമ്മൾക്ക് എവിടെയും ജോലി കിട്ടാനില്ല പ്രായമായി ആ അതിന്റേതായ ബുദ്ധിമുട്ടും ഒരു മടി
മടിഎല്ലും കൂടി നോക്കിയ
സത്യം പറഞ്ഞ ഇപ്പോഴാണ് നമ്മള് ലാസ്റ്റ് എൻഡില് ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം കഴിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്യുംന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കാ
ഫൾും വേണംന്ന് വിചാരിച്ചാല്ല് നമുക്ക് നടക്കുന്നതണല്ലാം
ആ പക്ഷെ ആ നിപ്പ് എന്താന്ന് വെച്ചാ നമ്മള് ഈ സമയത്ത് പോയല് ആളുകൾ പറയും ഇത്രയു കാലം അവള് അവരെ നോക്കിയിരിന്ന്പ്പ കുട്ടികള് പത്താം ക്ലാസ്സ് ഒക്കെ ആയപ്പോഴാണ് അവൾക്ക് തോന്നിയത് ഏ കുട്ടിന്നെ പഠിക്കുന്നെ കേട്ടു ത്തില്
ഏ മക്കള് പ്പം ഡിഗ്രിള്ള മക്കള് ള്ളതും ഒക്കെ ഉണ്ട് അവിടെ എന്താ വെച്ചാല് അന്ന് ഇരുന്ന് മ മക്കള് പിന്നെ വല്തായപ്പോ പറയാൻ തുടങ്ങിന്ന് പറഞ്ഞിട്ട് അമ്മ എന്തായിരുന്നു പഠി ചാങ്ങത് അമ്മ ഞങ്ങളെ നോക്കി നിന്നതെന്തിനെയ്നി ഒക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടോന്ന ആൾക്കാര് വരെ ഇണ്ട്
ആഹ ഹഹ ഹഹ
ക്കൊ ഒരു ധൈര്യവോണ ഞാന് ഇത് ചെയ്താൽ ശരിയാവും എന്നുള്ളത് വരുമ്പോ നമ്മള് ഇറങ്ങു അതൊക്കെ
ഉം ശരിയാക്ഷെ നമ്മളിപ്പോ ചിന്തിച്ച് ചിന്തിച്ചോണ്ടിരിക്ക ആഗ്രഹക്കെ ഇണ്ട്
ആഹ ചിന്തിച്ചയ്ഞ്ഞാ ആ മനസ്സിന് ആഹ കൊറെ അങ്ങനെ ഇരുന്ന് പോകുമ്പോ അതാണല്ലോ നമ്മക്ക് പറ്റുന്നത്
പക്ഷെ ഞാന് കല്യാണത്തിന് മുൻപെല്ലാം ഞാൻ തന്നെ ജോലി ചെയ്തു ഞാൻ തന്നെ പ്ലസ് വൺ പ്ലസ് ടു എന്ത് വേണ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ ആദ്യം ഭർത്താവ് പറഞ്ഞു അല്ല ഞാൻണ്ടല്ലോ എന്റെ ജോലി ഉണ്ടല്ലോ നീ പോവുന്ന ഇഷ്ടല്ല ന്നർഞ്ഞ് സപ്പോർട്ട് ഇല്ല ഉ നമ്മൾ ഇതാവില്ല
ശരിയാ തുടക്കം നമ്മള് വിചാരിക്കല്ലോ അങ്ങനൊയിരിക്കുംന്ന് ജീവിതത്തി
അങ്ങനെ എന്താ പറയാ അമ്മ അവര് അമ്മയെല്ലാം പോവും വൈനേരം വരും നമ്മുടെ കുട്ടികളല്ലേ അങ്ങനെ കളയാനും പറ്റില്ലല്ലോ ആഹ അപ്പൊ നമ്മള് നോക്കിയിരുന്നു അങ്ങനെ അവര് എന്താ പറയാ ഒരു ആറ് ഏഴൊക്കൊ ആയി ആവശ്യങ്ങൾ കൂടുമ്പോ നമ്മള അതിന്റെ പിന്നാലെ നടന്നാ അതിനെ എല്ലാത്തിലും മിടുക്കാനാണ് ഇപ്പൊ ഡാൻസ് ആ എല്ലാത്തിലും ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോ ഭർത്താവിന്റെ അവിടുന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ചൊറിയുല്ലോ അന്നേരം അന്നേരം പറയോ ആ ഞാൻ സമ്പാദിക്കാനും നീ ചെലവാക്കാനും അങ്ങനത്തെ പരിപാടി വേണ്ട നീ വേണങ്കി ജോലിക്ക്‌പൊയ്ക്കൊ പറയും അവിടെ ആരാ എടുത്ത് വെച്ചിരിക്കുന്ന എനിക്ക്
ആ അതന്നെ
ആ ഇപ്പോഴാണ് സത്യം പറഞ്ഞ അതിന്റെ ബുദ്ധിമുട്ട് പി ഇതുവരെ നമുക്ക് പിള്ളേരാണ് അങ്ങനെ ഇങ്ങനെ
ആ അതൊക്കെ ആലോച് നിന്ന ഇതായി പോ ഇന്ത്യയിൽ ആ ഒരു അതിനുള്ള ഇതുണ്ടായ കൊണ്ട് വലിയ പ്രശ്ന ഇല്ല ഒന്നും ഓ ഭർത്താവിന് എന്നെ ഇത് പോണം എന്നുള്ള ആഗ്രഹം വന്നപ്പോയെ കൊണ്ടാണ് ഇല്ല ഞാനും ഇങ്ങന തന്നെ നിങ്ങള ആതിരി ഇരിക്കേണ്ട അവസ്ഥ ആ ജയിച്ചെ എ പ്ല സ് ആഹ അ അതാണ്
അത് ഒന്നാമത്തെ സപ്പോർട്ട് സഹായിച്ചില്ല പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് അപ്പോ നമ്മുടെ കുട്ടി കുട്ടികൾ വളരട്ടേന്ന് പക്ഷെ പിള്ളേര് വളർന്ന് കഴിഞ്ഞാ അനുസരണേ ഉണ്ടാവില്ല അവർക്ക് അവ അവരുടെ ലോകം അവരെ ചിന്താഗതി ഞമ്മൾ നോക്കിയിരിക്കും നമ്മള ഇപ്പ വിട്ടിട്ട് ഞങ്ങള് കാനഡ പോണു അവിടെ പോണു ഇവിടെ പോണു ഞാനെന്തെയ്യും ചോദിച്ചാ നിങ്ങ അവിടെ പേയിരിക്ക്
ഓര് വർന്ന കഴിഞ്ഞ ഇഞ്ഞാല്
എഹ് അപ്പൊ നമ്മളെന്തിനായി നമ്മളെ പിള്ളേര് വളരട്ടെ വളരട്ടെ ഉ താഴെ വെക്കില്ല
തെ അച്ചൻ വന്ന് അതന്നെ ശരിയാണ് അങ്ങനെ ഒരു ചിന്ത വന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മളെ ആകെ തളർന്ന്
ശൊ
ഞാനും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞപ്പ വിചാരിച്ച ഒരേ പഠിപ്പിക്കല്ലോന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒരേ ഓരോ ഇതങ്ങനെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പോയി മക്കളായി കഴിഞ്ഞപ്പോ പിന്നെവര് പിന്നെ തോ ചോദിച്ചുന്നോട് ഇങ്ങനെ പോകുന്നുണ്ടോ മക്കളൊക്കെ പഠിപ്പിക്കുന്നെ കണ്ട
ഹു ഹു ഹു ഹു
ന്ന് പറഞ്ഞ് അങ്ങനെ ആ ഉണ്ട് കേറിയന്ന് പറഞ്ഞ് കേറി പിന്നെ മേടിക്കാനും കേയറിയാണ് സമാധാനം ഇന്നരു മനസ്
അല്ലല്ല പിള്ളോരിനെ എങ്ങനെ വിട്ടാലും അവര് വളരും ജോലിയുള്ള അമ്മയ്ക്ക് ബഹുമാനം ഉണ്ടാവുള്ളു
ജൂല ആ
ഇപ്പൊ ഞാൻ മാത്രമാണ് എന്റെ കുടുംബത്തില് ഇരുന്ന് പോയത് ആ എന്റെ അനിയത്തി അനിയത്തിമാര് അനിയത്തി അങ്ങനെ എല്ലാവരും അവര് വര് -പൊതുവായ - അതില് നിന്നു ഉം പക്ഷെ അവരുടെ മക്കള് നല്ല അനുസരണണ്ട് അവര് ചെയ്യാനുംആയി ഇത് നമ്മള് നോക്കിയിരുന്ന് അങ്ങനെ വഴക്കുണ്ടോ സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ആക്കുമ്പോ ഇവര് പിന്നീട് നമ്മളെ വിട്ട് പോകല്ലോന്ന് നല്ല ഉറപ്പുണ്ട്
ആ
നമ്മളെ വേണം അവരാ വശ്യങ്ങൾക്ക് പക്ഷെ അവരുേതായ ഒരു വരുമ്പം നമ്മളെ വിടും
ആ അതന്നെ അപ്പൊ പിന്നെ ആ റെഡിൽ അങ്ങോട്ട് റെഡി ആയിക്കോളൂല്ലോ
ഉം ആ എന്തായാലും കഴിഞ്ഞുപോയ കാലം പക്ഷെ എനിക്ക് എന്തായാലും അ നിങ്ങളെ ക്കു റിച്ച് ഓർത്ത് അഭിമാനേ ഉള്ളു ആ ഒരു നിലപാട് നല്ലതായി പോയി ഇപ്പൊ എനിക്കറിയു ന്ന ആരോടുടെ എടുത്തു ഞാൻ പറയും കുട്ടികൾക്ക് വേണ്ടി ജീവിതം കളയരുത് നമുക്കൊരു വരു വരു മാനം വേണം നമ്മൾ എപ്പോഴും അതിനായിട്ട് നിക്കണം എന്നൊക്കെ പറയും ഉം പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു വരുമാനം നല്ലതാ ഉം ആ മോമോൻ എന്ത് ചെയ്യണു ആ അപ്പഴേ ഞാനില്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ ആ ശരി
ശെരിയ ഞാ ഞാനും ൻ എനിക്ക് ഒരു തിരക്കുണ്ട്